ഹലോ വഷം.
ഇങ്ങനെരിക്കുന്നു ഓഹ് റെസ്റ്റാണ് ഇന്ന് പ്രത്യേകിച്ച് വേറെ പരിപാട്യൊന്നുല്ല.
ആഹ് ഹ ഹ ലഞ്ചൊക്കെ കഴിഞ്ഞോ?
കഴിഞ്ഞ് കഴിഞ്ഞു
ആഹ് ഹാ ഹാ
അവടെച്ചെക്ക്
വിശേഷം സുഖായിട്ടിരിക്കുന്നു പ്രത്യേകിച്ചൊന്നുല്ല ഇങ്ങനെ പോവുന്നു.
കൊറവ്ണ്ട് പക്ഷെ ആഹ് പിന്നെ ഇന്നലെ ഞാന് കൊർച്ച്ങ്ങനെ ഇരിക്ക്യൊക്കെ ചെയ്തു വർക്കെയ്യാൻ വേണ്ടിട്ടൊക്കായിട്ട് ങ്ങന ഇരുന്നു അപ്പം അല്പ്പം കാല്ൽ കാലിന് ചെറ്തായിട്ടൊരു വേദന ഉണ്ട് അതങ് മാറുന്നില്ല.
ചോറൂണ് കൈഞ്ഞാർന്നോ?
കഴിഞ്ഞില്ല ഊണ് കഴിഞ്ഞില്ല ഞാൻ. കുറച്ച് ലേറ്റ് ആയിട്ടാ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേപ്പനിക്ക് വെശപ്പ് തോന്നുന്നില്ല.
അപ്പൊ അതൊണ്ട് കഴിച്ചില്ല കുറച്ചൂടെ കഴിഞ്ഞിട്ടങ് കഴിക്കാന്നോർത്തു.
പിള്ളേരൊക്കെ പോയോ?
ആ അവര് പോയി അവര് ഒമ്പതരൊക്കെ ആകുമ്പോത്തേന് പോവും. ഉം.
ഹസ്ബന്റ് ഇന്ന്ണ്ടോ?
ആഹ് വെല്ല ഇപ്പ ഇന്നില്ല ഉം. ഉം.
ഏ രാവിലെ കാപ്പിക്ക് ഏ ദോശയും ചമ്മന്തിക്കറിയായിരുന്നു.
മഴയുണ്ടോ അവിടെ?
മൂന്നുസായി ഇങ്ങോട്ടും മഴ കൊറവാ ഇപ്പൊ ഇന്ന് രാവിലെ ജസ് ചെറുതായിട്ടൊന്ന് പെയ്തങ് പോയി വെളുപ്പിനെ.
ആഹ് ഇനി പത്ത് ദിവസത്തേക്ക് മഴ ഇല്ലന്നൊക്കെണ് കേട്ടെ.
ആ ഇന്നിപ്പോ വാർത്തെ കണ്ടു ആ മഴ വരുന്നു ശക്തമാകുന്നു. സംസ്ഥാനത്ത് എന്ന് പറയുന്ന ഇങ്ങനെ വാർത്ത രാവിലെ വെച്ചപ്പ കണ്ടായിരുന്നു.
ആണോ. ദിവസോം പത്തീസത്തെക്കിനി മഴയില്ല
ആണോ ഉ, ഉ, ഉ.
ഇന്ത ഡേറ്റ്.
എന്തോ?
ഇന്ന് പതിനേഴല്ലേ.
ഇന്ന് പതിനേഴ് ആ.
ഉം പിന്നെ.
ആ കേട്ട് പിന്നെപ്പന്തായാലും രാവിലെ പോയി കുറച്ച്. പറമ്പ് പാട്ട ഒണ്ടോന്നക്ക നോക്കി.
ആഹാ.
ഓക്കപ്പോ. അത് നേരാ.
ഏതാ ആ ഏലകൃഷിയാണോ?
ഏലകൃഷിയാ.
ആഹാ.
ഇപ്പ പോയി നോക്കിയത് കൊള്ളത്തില്ലട്ടൊ. പോയവരെല്ലാം തിരിച്ച് പോന്നു.
ഏ ഇങ്ങനെ ഏലം കൃഷി ചെയ്ത സ്ഥലം ഏലം അടക്കം ആണോ പാട്ടത്തിനെടുക്കുന്നത്? അതോ സ് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാണോ?
സ്ഥലം എടുത്ത്. ഞങ്ങപ്പ ഏലം ഉൾപ്പെടെ എടുത്ത്.
ഉൾപ്പെടെ എടുക്കും.
ആഹ് ഏലം ഉൾപ്പെടെ എടുത്തപ്പത്തേക്കു
എനിക്ക് തോന്നി ഇപ്പ ഏലത്തിനെക്കെ നല്ല വെലയൊണ്ടെന്ന് തോന്നന്നല്ലേ.
അത് നാലായിരം വരെ എത്തിന്നാണ് ഇപ്പം പറയുന്നേ.
ആഹ് ഓക്കെ.
ഏലം കൂടുതലായിട്ട് എന്തായിരിക്കും ടെസ്റ്റ് ചെയ്യാനൊള്ള പരിപാടി?
ആഹ് ആഹ് ആഹ് ആഹ് ആ ഭാഗത്തോട്ട് കൂടുതൽ ഏലം തന്നെയാണോ കൃഷി ചെയ്യുന്നേ? കേട്ടില്ല
ഏലം അല്ലാതെ വേറെ ഒന്നും ഇല്ലെന്ന് മൊത്തം ഏലവാ
ആഹ് ആഹ് അത് എങ്ങനെ ആളെ നിർത്തി ചെയ്യോ അതൊ നമ്മള് തന്നെ അങ്ങ് നിന്ന് ചെയ്യുവാണോ അതോ
കിട്ടിയില്ല തമിഴ്നാട്ട്കാരെ ഒരു വാങ്ങിക്കാന ഇത്
പണിക്കാരെ നിക്കൂ അല്ലേ ഉം ഓക്കെ അപ്പൊ പാട്ടത്തിനൊക്കെ എടുക്കുമ്പോ നമുക്ക് വെല്ല ലാഭോ ഉണ്ടോ?
ഉണ്ട് ഉണ്ട്
ആഹ് ആഹ് ആഹ്
ഒരു കൊഴപ്പല്ലാതെ നടാം.
എന്തോ
ഏലത്തിന് ഈ വെല ഉള്ളോണ്ടേ
ആഹ് അതെ അതെ അതെ ഇപ്പ ഇച്ചെരെ വെലയുണ്ട് അതാ.
ആഹ് അതെ അതെ
നേരത്തെ കൂടുതൽ കൂടുതൽ കൃഷിയിലോട്ട് എല്ലാരും പോകുന്നു.
അതെ അതെ അതെ. അതെ അതെ അതെ ആഹ് പിന്നെ ഇതിനെക്കാളെക്കെ താല്പര്യ ഉള്ളവർക്ക് അതൊക്കെ ഒരു രസവാ അല്ലേ സമയം
ദിവസം തന്നെയല്ല നമുക്ക് ഇപ്പം നല്ല ഒരു ഐഡിയോട് വെക്കുന്ന സ്ഥലം വെച്ച് നോക്കുമ്പോ അതില് കൂടുതല് ഏലത്തിലേ.
കിട്ടും അതെ അതെ ആഹ് ആഹ് അപ്പ അതൊക്കെ പാകാന് ഇത് ഇത് തന്നെയാ നല്ലേ.
ഒരു ഐ റ്റി സെന്റെർ
എനിക്കിങ്ങനെ വിട്ടു വിട്ടാ കേക്കണെ. ക്ലിയറായിട്ട് കേ
നാപ്പത്തഞ്ചു ദിവസം കൂടുമ്പളേ ഏലത്തീന്ന് നമുക്ക് ആദായം എടുക്കാം
ഓഹ് ഓഹ് ഹോ അങ്ങനെയാല്ലേ.
ആഹ്
ആഹ് ഇപ്പ നാപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് എടുത്ത് കഴിഞ്ഞാ നമ്മക്ക് പിന്നെ അടുത്ത നാപ്പത്തഞ്ച് ദിവസനുള്ളിൽ ആവോ
ആഹ്
ഓഹ് അങ്ങനെയാല്ലേ ആഹ് ആഹ് ആഹ്
പറയുന്നത് ഇപ്പ ഐ റ്റിക്കാര് കൊടുത്ത ശമ്പളത്തേക്കാളിലും നമുക്ക് കിട്ടും
ആഹ് ആഹ് ആഹ്. ഇതിന് പ്രത്യേകം വളവും കാര്യങ്ങളൊക്കെ ഉണ്ടോ അന്നേരം
ആഹ് എല്ലാത്തിനും പ്രത്യേക പ്രത്യേക വളങ്ങളുണ്ട് ആഴ്ചേല് ആഴ്ചേല്. അല്ല. ആഴ്ചയല്ല പതിനഞ്ച് ദിവസം കൂടുമ്പളൊക്കെ മരുന്നടിക്കണം. വളം ഇടണം. നല്ല മെയിൻന്റയ്സാ
അതെ അതെ അതെ ആഹ്
നോക്കി നിന്നില്ലെങ്കിൽ ക്കില്ല ഒരാഴ്ച ഒരാഴ്ച അല്ല ഒരു രണ്ട് ഒരു മാസം നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ മൊത്തം
ആഹ ആഹ
ആഹആഹ ആഹ ആഹ വെള്ളത്തിന്റെ ആവശ്യം വരുമോ ഇതിന്.
ഇഷ്ട്ടം പോലെ എപ്പളും വെള്ളം വേണം.
അഹോ ശെരി ശെരി.
ഭയങ്കരമായിട്ട് ഉറപ്.
ആഹ അത് മൊത്തത്തിലാണോ വെള്ളം കൊടുക്കുന്നേ അതോ അതിന്റെ ചൊവട്ടില് മാത്രണോ കൊടുക്കുന്നേ.
അതിൻ്റെ ചോട്ടിൽ
ആ ചൊവ്വട്ടില് ലെ?
വെള്ളം വേണം ശകലം നന്നായിട്ട് ഒരു വേനല് എടുത്താല് മൊത്തം പോവും.
ഓ കരിഞ്ഞു പോവും.
ഉം അന്താ ഭയങ്കരായിട്ട് വെള്ള വേണം
അ ഹ ഹാ ഹ.
ഇന്റെ പുറകെ തന്നെ എപ്പളും ന്നിക്കണം.
ആഹ.
ഞങ്ങളൊക്കെ ഇവിടെ മിസ്റ്റ് ഇടും മിസ്റ്റ് ന്നർഞാ ഓട്ടോമാറ്റിക് ലി വെള്ളം. ആയിക്കോളൂ നമുക്ക് വേറെ വെള്ളം അടിക്കാനൊന്നും പോണ്ട ഓണാക്കി വിട്ടാമതി.
ആ ഹ ഹ.
എങ്ങനെ അവിട്ത്തെ കാര്യം.
ഉം ഉം.
ഉച്ചക്കനാ കുക്കിയ്തു.
ചിക്കൻ ഇന്ന് സ്പെഷ്യലായിട്ടൊന്നു ഇല്ല മീനൊന്നും കിട്ടിയില. ഇപ്പൊ ട്രോളിഗ് തുടങ്ങിയണ്ട് നമുക്ക് മീനൊക്കെ കിട്ടുന്നത് കൊറവാഇപ്പം. പിന്നെ അല്ലെങ്കി രാവിലെ ഒരു പത് പത്ത്മണിക്യ ആവ്മ്പേതിന് നമ്മള് ചെന്ന് ചന്തയിൽ ചെന്ന് ഇവരോട്. ലേലം വിളിക്കുബോ ഇവരോട് നമ്മളി ഇങ്ങനെ.
വാങ്ങണം.
വെല പേശി മേടിക്കണം.
അവിടെകെ ബീഫ്‌ന് ഇപ്പ എത്രരൂവണ്ട്.
അഞ്ഞൂറ് രൂവക് മേളി പോയി അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുവത് ങ്ങണ്ട് അങ്ങാണ്ടായന്ന എനിക്ക് തോന്നുന്നെ.
ഇവിടെ നാനൂറ്റമ്പത്.
അതെ ല്ലെ എന്റെ വീടി ന്നടുത്ത് നാനൂറ്റമ്പതാ നാനൂറ് നാനൂറ്റമ്പത ആ റേറ്റില് കിട്ടും പക്ഷെ. ഇവിടെ വന്നിട്ടിപ്പൊ അഞ്ഞൂ ഇപ്പ അഞ്ഞൂറ്റി ആ നാനൂറ്റി എമ്പത ആയിരുന്നു ഇവിടെ. ഇപ്പൊ അത് അഞ്ഞൂറിന് മേളിപ്പോയി ഉം.
ഇവിടെ സ്പ്രൈക്ക് ഒക്കെ ആയിരുന്നു സ്പ്രൈക്ക് കഴിഞ്ഞ തന്നെ നൂറ്പ ഒറ്റടിക്ക് കൂട്ടി ഒരു കിലോ ബീഫിന്.
ആഹ ആഹ. ശരിക്കും ഇപ്പൊ എന്താ ഈ ഒന്ന് രണ്ട് കൊല്ലം കൊണ്ട് അവര് നന്നായിട്ട് കൂട്ടുവാ. വെല.
ആചോ ആ പിന്നെ ഡീസലിന്റെ കാഷും എല്ലാ കൂടിയില്ലേ?
എല്ലാ കൂടി അതെ അതെ അതെ അതെ അതെ അതെ അതെ അതെ ഉം.
. ത്ര കൂടിയാമതിയല്ലോ എല്ലാത്തിന്റെ വെല കൂടാൻ.
അതെ അതെ ഒരു യുദ്ധം വന്നത് മുഖാന്തരം അങ്ങനെ യായി.
ഏയ്‌ത്യപ്പം കൂടിയതൊന്നും കുറയത്തൂല്ല.
ആഹ് ഇനി കൊറയത്തില്ല അതെ അതെ അതെ. എല്ലാർക്കും എല്ലാ വ ഗവൺമെന്റിനാണെങ്കിലും അതിനെ നിയന്ത്രികണേ ഒരു പരിധിയു ഉണ്ടല്ലോ?
ആഹ് ഒത്ത രീതിക്കുള്ള ഒരു പരിധിക്കുള്ള അവര് നിയന്ത്രിക്കാൻ പോയാ അവര്താണ്
ആ അതെ അതെ അതെ ഉം ഉം
അവിടെ വെയിലാണോ അതോ മോടി നിക്കുവാണോ
ഭയങ്കര വെയിലാ ഭയങ്കര വെയിലും ചൂടും
വടിപ്പോ ഇങ്ങനെ മൂടി നിക്കോ ഒരുമാതിരി മഴ പെയ്യണോ വേണ്ടോ വേണോ വേണ്ടോണ്ട്
അതെ അതെ വീട്ടില് ആരൊക്കെയാ
അമ്മ അപ്പ അനിയന്ന് വൈഫ്
ആഹ് ശരി ആഹ് എല്ലാരും ഒരുമിച്ചാണോ താമസിക്കുന്നേ അത് പപ്പയും അനിയനൊക്ക ആഹ് ആഹ് ആഹ്
പരിപാടിയും അതും ഇതൊക്കായിട്ട് പോഉന്നു
എന്തോ
ല്ലാരും പറമ്പില്തെ പരിപാടിയും അതും ഇതൊക്കെയായിട്ട് പോകുന്നന്ന്
ആഹ് അത അതെ എല്ലാർക്കും ഒരു കൃഷിയോട് താല്പര്യമുള്ളവരായിരിക്കല്ലേ പ്പപ്പയ്ക്ക അമ്മയ്ക്കൊക്കെ
ഇടുക്കിയിൽള്ളെ പൊതുവെ എല്ലർക്കും കൃഷിയോടൊരു താല്പര്യം കാണും പിന്നെ അതിന്ന് ഒരു വരുമാനം കിട്ടി കഴിയുമ്പം റസ്റ്റ് കൂടും
ആഹ് അതെ അതെ അതെ ഉം ഉം ഉം
അതീന്നൊരു സ്ഥിര വരുമാം കിട്ടുമ്പഴേ നമുക്ക്തിനോട് ഇൻടറസ്റ്റ് ആകും
ആഹ് ആഹ് അവിടെന്ന് മുല്ലപ്പരിയാറൊക്കെ എടുത്താണോ പെരാ
ഇല്ല മുല്ലപ്പരിയാറൊക്കെ എന്നാ പറയ ഇടുക്കി ജില്ലയുടെ ഒരു അറ്റത്താാണ്
നിങ്ങൾക്ക് അതിനക്കെ കുറിച്ച് ഓർക്കുമ്പോ നല്ല ടെൻഷനും ഉണ്ടോ
ഞങ്ങക് ഇവിടെ ഒന്നും പറ്റത്
ആഹ് ല്ല ഞങ്ങക്ക് ഞങ്ങളെ പോലള്ളവർക്ക് ടെൻഷനാ കേട്ടോ അതിന ഓ കുറിച്ച് ഓർക്കുമ്പളേ അമ്മള അവിടെ അല്ലെങ്കിൽ കൂടി
ഈ ജില്ലക്കാർത്ത്ന്നെ ഇട്ക്കി ജില്ലയുടെ ഒറ്റ ടൗണ പോവൂ പറ്റേ ഒറ്റ ടൗണിലെ ഇടുക്കി ജില്ലയുടെ ഒരു മൂലക്കാ മുല്ലപ്പെരിയാറെ
ആഹ് ഓക്കെ ഓക്കെ ഇപ്പ ഈ മൂന്നാറൊക്കെ അടുത്താണോ
ഇല്ല മൂന്നാറ് ഇവിടുന്നാറഉപത് കിലോമീറ്റർ
ആണല്ലേ എനിക്ക് ഭയങ്കര ആഗ്രഹയിരുന്നു മൂന്നാറ് വരണംന്നുള്ളത്
അല്ല അല്ലസ
അതെ അതെ പക്ഷേ വരണ്ട സമയപ്പത്തേും നമുക്ക് മഴ എങ്ങനെ ആയത്ണ്ട് മഴയാമ്പം നമുക്ക്ട്രാവലെയ്യാനൊക്ക ഭയങ്കര ബുദ്ധിുട്ടാണ്ങ്ങനെ പറഞ്ഞപ്പൊ പിന്ന നമ്മളതങ്
ആരൂ പറഞ്ഞു അങ്ങനെ ഒന്നുംല്ല
ആണോ
മുന്നാറൊക്ക ഒരു മഴ തണുപ്പം ഒക്കള്ളാ ടൈമ് പോ
അങ്ങനെ തണുപ്പിന്റെ അല്ല നമ്മള് കോടയൊക്കെ ഇറങ്ങുമ്പ ഈ വണ്ടിയൊക്കെ വരാ ബുദ്ധിമുട്ടാ
ഒരു ഒഴപ്പല്ല നന്നായിട്ട് ഓടിക്കാറിയാവുന്ന ഒരു ഡ്രൈവർ ആണെങ്കിൽ ഒരുഴപ്പല്ല
ആണോ ഞങ്ങളിങ്ങനെ വരാൻ വേണ്ടി മെയ് മാസ അവസാനം ജൂൺ ആദ്യൊക്കെ വരാൻ വേണ്ടി ഇരിക്കുവായിരുന്നു അപ്പള ഇങ്ങനെരു സംസാരം വന്നു അപ്പൊ മഴയൊക്കെയ ഒന്ന് പറഞ്ഞു പിന്നെ ഞങ്ങള് ഓർത്തുന്ന പിന്നെ ഓണത്തിന്റെ അവധിക്ക് വരാന്നൊക്കെ ഓർത്തിരിക്കുവാരുന്നു ഭയങ്കര ഒരു ആഗ്രഹവാ എനിക്ക് അങ്ങോട്ട് വരാനായി മൂതാപ്പാ
ആ ഒരു ചൂടാകുന്നതി ചൂട് കൂടുന്നതിന് മുൻപ് വരണം ആ ഒരു കോടയും മഴയൊക്കെ ഉള്ളപ്പം വരണം എന്നാലേ അവിടെ ഒരു ജോബും കാര്യങ്ങളൊക്കെ ഉള്ളൂ വെയിലത്തു വന്നന്ന് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ടും
ഈ ജൂൺ മെയ ഓഗസ്റ്റ് മാസത്തിലൊക്കെ കുഴപ്പം എങ്ങനെയാ കാലാവസ്ഥ
ആഓഗസ്റ്റ് ഒരു പകുതിക്ക് മുമ്പ് ഇങ്ങു വന്നാൽ മതി
ആ ഓക്കെ ഓക്കേ ഉം അങ്ങനെ ആഗ്രഹിച്ചിരിക്കുവാ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം അവിടുത്തെ അതിന്റെ ഞാനിങ്ങനെ കേറി ഫേസ്ബുക്കിലാണെങ്കിലിങ്ങനെ വീഡിയോ ചെയുന്നവരുണ്ടല്ലോ പിന്നെ യൂട്യൂബിലാണങ്കിലൊക്കെ ഇങ്ങനെ കേറി കാണും അപ്പൊ അതൊക്കെ കാണാൻ ഭയങ്കര ഒരു അതിനോടൊക്കെ ഭയങ്കര ഒരിഷ്ടം കാണാനൊക്കെ ഭയങ്കര കൊറേയായി അങ്ങോട്ട് വരണം മൂന്നാറ് വരണം മൂന്നാറ് വരണം ഇങ്ങനെ ചിന്തിക്കുന്നു
ഗേൾസ് എല്ലാംകൂടെ എന്താ പറ ഒരു ഗേൾസ് പറ്റി
എന്തോ
നി ങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു ട്രിപ്പക്കിവരാനോ
ആ അതെ അതെ ഇനിയിപ്പ അങ്ങനെയെങ്ങാനം വന്നിട്ട് വരണം
ഫാമിലി ഫാമിലിയുടെ കൂടെ വരുമ്പോ ന ഇച്ചല്ല ഉണ്ടല്ലോ ഫ്രണ്ട്സിന്റെ കൂടെ വരുമ്പോ അതില്ലല്ലോ
ആ അതെ അല്ലേ ഓക്കെ ശെരി ഞാൻ എന്നാ വിളിക്കാം
ഓക്കേ
ഓക്കെ ശരി ഓക്കെ